എന്നാടാ ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആ കേക്കുന്നൊണ്ട്.
ഹലോ എന്താ വർത്താനം
ഉം സുഖം മക്കളെയൊക്കെ ഒറക്കീട്ട് ഇങ്ങനെ ഇരിക്കുന്നു.
ഏഹ് ഉം ഫുഡ്ഡൊക്കെ കഴിച്ചോ?
ആ ഫുഡൊക്കെ നേരത്തേ കഴിച്ചു.
ശരി ശരിയാ
ഉം അവിടെയോ
കഴിച്ചു
ഉം പിന്നെ വെറന്താണ്ട് ഇനി എപ്പ കിടക്കും
ആഹ കെടക്കാനആയി കിടക്കാറയി കൊണ്ടിരിക്കണ് ആഹ ആഹ
ഉം ആ് ഞാനിവിടെ ഉറങ്ങാൻ താമസിക്കും കിടക്കും
കിടക്കും പിന്നെ ഉറക്കം ആഹ ആ ശരിയാ ചില ടൈമിൽ അങ്ങനെ ആകും ഒറക്ക വരു ഒറക്കം വന്നല്ലെങ്കിലേ ഫോണിൽ അങ്ങനെ കളിച്ചോണ്ടിും ഓ
ആ ഞൻ എന്തായാലും പന്ത്രണ്ട്ണ്ടരാ ഒരു മണി വരക്കെ ഇതൊന്നും ഇങ്ങനെ തന്നൊയിരിക്കും കാണണം ആഹ അത നോക്കിയിരിക്കും കാരണം ഇക്ക വരാൻ താമസിക്കും കേട്ടാ
ആഹ
അപ്പഴത്തെക്ക് ഇക്ക വരുന്നതറിയണ്ടേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫോണ നോക്കി അല്ലെങ്ക പടൊക്കെ കണ്ട്ഇങ്ങനെ കിടക്ക മറ്റതടെലി ഗ്രാമ ഉണ്ടായിരുന്നപ്പോ ടെലിഗ്രാമിനകത്ത് സീരിയല് വരുവായിരുന്നു
ആഹ
അപ്പൊ അതൊക്കെ കണ്ടിങ്ങെ കിടക്കുവായിരുന്നു ഇപ്പൊ ടെലിഗ്രാം രണ്ട മൂന്ന് ദിവസം കൊണ്ട് റദ്ദാക്കിയിരിക്കും ഇല്ലേ അതുകൊണ്ട് ആ സൊപ്പ് തീർന്നു
ആ
പിന്ന പഠിത്തം അത് ടെലിഗ്രാമിനകത്ത് സീരിയലന്റെ ലിങ്ക് ഉണ്ടായിരുന്നു അപ്പോഅതിനകത്ത് യേശു - ചാനറ്റിന്റെയും ശ്രീ കേരള ശ്രീകേരളത്തിന്റെ അങ്ങനെ ഇടത്തില്ല അപ്പോ ശേഷ്ന്റലെ മറ്റെമഴ ദോരം മുമ്പേക്കെ ഇല്ലേ ആ ആ സീരയലോക്കെ കറക് പിന്നെ ഇടുവായിരുന്നു അത് സാന്ത്വനം അങ്ങനെ രണ്ട് മൂന്ന്സീരിയല് പക്ഷെ ഞാൻ മഴതോരും മുമ് അപ്പ ആ ഒരു സീരിയൽ മാത്രമേ കാണത്തൊള്ളാരുന്നു കറക്ടിന് കാണാൻ പറ്റ്വാര്ന്ന് അതെപ്പോ എപ്പോ ആണ് നമ്മുക്ക് കാണാം രാവിലെ കിടക്കു ഒന്ന് കണ്ടിട്ട് ഫുൾ എപ്പിസോഡ് ഫുൾ അതേ കണക്ക് കാണിക്കുവായിരുന്നു
ആഹ് അതെ
ആ എന്തോ ആ റദ്ദാക്കാനുള്ള കാരണം എന്തോ ചോദ്യം പേപ്പറിൽലാണ്ട ചോർ
ആഹ് ചോദ്യ പേപ്പർ ലീക്ക് ആയ നീറ്റിന്റെ ഞങ്ങള് എന്റെ താത്തേന്റെ മോള് നീറ്റ് എക്സാം ഓലെ മോള് എക്സാമെഴ്തീനു അതൊക്കെയാണ്പ്പ ചോർന്നത് അയ്ച്ചന്നെഴുതണം എന്നിട്ട്
ആഹ് ആഹ് ആ അതെന്ന്പറ പിന്നെ ഇതിന് മാത്രാണോ അപ്പൊ ബാക്കിയും ഒണ്ടല്ലോ ഏതെല്ലാം മാപ്പുകളൊണ്ട് എതെല്ലാം വഴി ചോരും എന്തായാലും പോയി കിട്ടി മറ്റേ ആകെ ഒരു സീ കാണുന്ന ഏതാണ്ടും പോയി- ഏ അത് നല്ല ത്രില്- പിടിച്ച് വന്ന ടൈം ആയിരുന്നു ഉം പിന്നെ വേറെ എന്തോയുണ്ട് നാളെ ഞായറാഴ- ഉച്ചയായിട്ട് കല്യാണോ കാര്യങ്ങളോ-
ഇല്ല നാളെ ല്ല ഒന്നുമില്ല
ഉം
ഉ
എനിക്ക് നാളെ ഒരു കല്യാണമുണ്ട്
ആഏ
ഉം വൈകീട്ടാ റിസ
ഏഹ്
ആഹ് ഞാൻ ജിമ്മി പോവുന്നുണ്ട് അ പഞ്ച് ജിമ്മിലാ മാസ്റ്ററിന്റെ ഉം കല്യാണം അപ്പം ഇന്റർകാസ്റ്റ് മാരേജ് ആണ് പെ പെണ്ണ് ഹിന്ദു മാസ്റ്ററ് മുസ്ലിമു ആണ്. ഉം അപ്പൊ പിന്നെ അവര് താലികെട്ട് രാവിലെ നടക്കും, പിന്നെ വൈകിട്ട് ഞങ്ങൾക്ക് ജിമ്മിലുള്ളവർക്കെല്ലാം കൂടെ ജ സ്റ്റ് ഒരു പരിപാടി
അ അ പ്രേ പ്രേമായിരിക്കൂല്ലെ ആഹ്
ഉം
അങ്ങനെ
അപ്പം അതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ ഗ്രൂപ്പുകളിൽ നടന്നു കൊണ്ടിരിക്കുന്നു. ജിമ്മിന്റെ ഗ്രൂപ്പുകൾല് ഏഹ് പിന്നെ വേറെന്തോണ്ട്
വേറൊക്കെ സുഖം
ഉം ചൂടൊക്കെയൊണ്ടോ
ആഹ് ഇപ്പൊ കൊറച്ച് കുറവുണ്ട് ചൂടിന് ഇതിനും മുന്നത്തെ ആഹ് കൊറച്ച് കൊറവുണ്ട് ഇന്നാളത്തേനെ അപേക്ഷിച്ച് ഇന്നാളത്തെ ഇതിലേ ആഹ് മാസങ്ങളിലപേ ചൂട് കുറവുണ്ട് മഴ കിട്ടിയതുകൊണ്ട്
അത് ശരി
ആഹ്
ഉം
എന്നാലും ഇല്ലാതില്ല ഓഹ് വിടട്ടെ ഉം
ഇവിടെയും ഉണ്ട് ചൂടു ഉണ്ട് നല്ല
ആഹ്
ഉം പിന്നെ
ഉം
വേറെന്താ
വേരൊക്കെ നല്ല
ഏഹ്
നല്ലത്
ഉം നാളെ ഇനിയിപ്പോ സ്കൂളോ കാര് നിങ്ങളൊന്നും ഇല്ലാത കൊണ്ട് കിടക്കാല്ലോ അല്ലേ
ആ അതെ
ആ പിന്നെ
വെക്കേഷനൊക്കെ വെക്കേഷന് വെക്കേഷന് എവിടെക്കെ ട്രിപ്പ് പോയിരുന്നോ
വെക്കേഷന് ട്രിപ്പായിട്ടൊന്നും വലുതായിട്ട് എവിടെയും പോയില്ലട ഇക്കാക്കവിടെ ബിസിനസ് ആയത് കൊണ്ട് നമുക്ക് അങ്ങനെ പോകാനൊന്നും പ- പറ്റിയില്ല അപ്പൊ അടുത്ത- ക്ക ജസ്റ്റ് വൺ ഡേ അല്ലാതെ പറ്റത്തില്ലായിരുന്നു വൺ ഡേ ട്രിപ്പ് മാത്രം
ആ എവിടെ പോയത്
ഉം അത് ഇവിടെ നമ്മള് പൊന്മുടിയിലും അങ്ങനെയൊക്കെ ഉം പിന്നെ
ആ
ആ ആ അങ്ങനെയൊക്കെ അതല്ലാതെ നമ്മള് വയനാട്ടിലോട്ടൊക്കെ പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് ഇതേപോലെ ഒരു മറ്റേ ടൂർ കൊണ്ടപോണം പാക്ക് കേജ് കൊട്ത്ത്ട്ടൊണ്ടാരുന്നു അപ്പ അതിന അഡ്വാൻസ് അക്ക ചെയ്തതുവാ പക്ഷെ ഞങ്ങക്ക് പുവാം പറ്റി ഇല്ല അത് ആ വേക്കാ കാ ടൈമില് കമ്പനീല് നമുക്ക് ബോട്ട് ഫർണിച്ചറിന്റെ പ്രോഗ്രാം ആട്ടാ മാനുഫാക്ചറിങ്ങ് യൂണിറ്റ് ആണ് അപ്പ അതിന്റെ ബോഡ് വര കോം അങ്ങന കൊറച്ച് സംഭവങ്ങളക്കെ ആയി പോയി. പിന്നെ ടൈമില് കൊറേ ഓഡററ് നമ്മക്ക് പത്തനംതിട്ടയിലെ കളക്ടറേറ്റ് തിയേറ്റിലക്ക വർക്ക്കളൊക്കെ ഒണ്ടായിരുന്നു
ആഹ്
ആഹ് അപ്പൊ അതിന്റെ വർക്കുകളൊക്കെ കെടന്നതാണ് അപ്പൊ ഇക്കാക്ക് സ്ഥിരം ഡെയിലി പത്തനംതിട്ടേ പോയി വരെ എക്ക ചെയ്യണമായിരുന്നു. ഈ ജോലിക്കാരുആട്ട് അവിട പോണം അവരെ തിരിച്ച് വിളി വിളിച്ചോണ്ട് വരണം അങ്ങനേക്കെ കൊറേ കാര്യങ്ങളുണ്ട്. അങ്ങന പിന്നെ അതങ്ങ് പോയ്കിട്ടി അട്ത്തവണ എവിടെയും പുവാൻ പറ്റിയില്ല രണ്ടു മാസത്തെ എന്തിനു പറഞ്ഞു വീ പോലും പത്തു ദെവസാ പോയ കാരണം പത്ത് ദെവ്സം
ഏഹ് വീടെവിടെ ഏഹ്
എന്റെ വീട്ട് ആഹ് കൊറ ഇവിടെ അടുത്ത
ആഹ് അ
ആഹ് അവിടെ ഈ പറഞ്ഞ പോലെ ഞാനും ഇത്രയും ഇത് സ്കൂളില്ലാത്ത ദെവസങ്ങളിലും മാത്രേ എന്ന്ച്ചാ വെക്കേഷനോ കാര്യങ്ങളോ പെരുന്നാള് വരമ്പഴോ അങ്ങനേക്കെ പോവത്തുള്ളൂ അല്ലാത നമ്മളൊരു പോക്കില്ല. അവധി എപ്പൊ ഒണ്ട് പര് ആഹ് മ് അല്ലാത ഒന്ന് പെട്ടന്ന് പോയ് കാണാം എന്നൊള്ള രീതിയിലൊന്നും പോയി പോക്ന്ന മറ്റേ പടി ഇല്ല പിന്നെ അവരൊക്കെ ഇങ്ങോട്ട് വരും വാപ്പയും ഉമ്മയും മാത്രമേ ഒള്ളൂ അപ്പം വല്ലപ്പോഴും ഇങ്ങോട്ട് വരും ച്ച്ങ്ങളെ കാണാനാ
ആഹ് ആഹ്
ഉം പ്പ അവർക്കൊക്ക പനി അവ്ട എല്ലാർക്കും പനിയും ഇപ്പ പോവാൻ വയ്യ ഏഴെട്ട് ദെവസം കൊണ്ട് വയ്യാതെ കെടക്കുവ പനിയൊക്കെ ആയിട്ട് അപ്പം അങ്ങോട്ട് ചെല്ലേന്നും വേണ്ടാന്നും പറഞ്ഞ് പില്ലെ പകരുന്നാണക്കത്തെ ഉം എനിക്ക് ഒരു ഡ്രിപ് പനിയായിരുന്നു എനിക്ക ഇവിടെ പനിയായിട്ട് പിടിച്ചു കിന്നതാണ് ഞാനൊരു പത്തു ദിവസം ഫുള്ള് കിടത്താം പോയിട്ട്രിപ്പ്ടല്ലും ബഹള ഒക്കെ അങ്ങനെ സിപ്പ പണ ല കൊറോണ പോലത്തെ പനി ഉം കാണിച്ച് പിന്നെ ട്രിപ്പ് ഒക്കെ ഇട്ട് എന്നെ അവിട്ന്ന് പനിയാട്ട് കൊണ്ടോ ഹ്മ്പൊ തന്നെ എനിക്ക് നോക് റ്റിയാറ് ഡിഗ്രി പനിയുണ്ട് പിന്നെ കിട്ങ്ങല് ഭയങ്കര കിട്ങ്ങൾ ഇപ്പഴത്തെ പനിക്കെന്ന് വെച്ചാ കിട്ങ്ങലാണ് യെ
ഏഹ്
ആഹ് അങ്ങനെ ഇന്നെ കൊണ്ടേയ് ട്രിപ്പൊക്കെ ഇട്ട് ഒരു സ്കൂള് തൊറന്ന് ഒരു മൂന്നാമത ത്തെ ദിവസമായപ്പൊ എന്റെ എളേ മോള് കൊണ്ടുവന്നതാ സ്കൂളീന്ന് ആഹ് സ്കൂള് തൊറന്നപ്പൊ അവള് കൊണ്ടുവന്നതാ അപ്പൊ അവക്ക് വന്ന എന്ത് ലം പഠിച്ചോസം വായിച്ച്‌ വേറെ വലിയ പ്രശ്നങ്ങളൊന്നു ഇല്ലാതെ ചെറിയ രീതിയില് വന്ന് ഒരു മൂന്നു ദെവസം വീട്ടി തന്നെ നമ്മള്കേറിയത് എൻ്റെ അനിയത്തി ഡോക്ടർ അപ്പം അവള് ഇങ്ങനെ പറഞ്ഞ് മരുന്ന് കൊടുത്ത് അപ്പം അത് അങ്ങനെ അങ്ങ് പോയി പക്ഷെ എനിക്കിങ്ങെ ത എല്ലാം കൂടെ ഒരുമിച്ച് ആഹ് ആങ്ങനെ ഞാൻ നല്ല പെട്ട് പിൻ പിന്നെ പിള്ളേർക്ക് അതൊണ്ട് സ്കൂളി പോകു മൊടങ്ങി കണ ഉം വിടാനൊന്നും ആരു ഇല്ലല്ലോ അങ്ങനെ പിന്ന പിന്നെ ഇതും കൊ പൊയ്ക്കോണ്ടിരുന്നതാ ഭയങ്കരമായിട്ട് പെട്ടോയി ഭയങ്കര പനിയാരുന്നു ഇപ്പ അതേ രീതിയിലൊരു പനിയാണ് ഞങ്ങളെ വീട്ടിലും അവിടെ ഉള്ളിക്കും വാപ്പിക്കാം അവ്ട വിളിക്കുമ്പോ എല്ലാം പറയുന്നത് ക്ഷീണവും കണ്ണു തുറക്കാൻ വയ്യ തലവേദന എന്നൊക്ക ഉം ഉം ഇപ്പോഴത്തെ കാലാവസ്ഥയുടെയൊക്കെ ആയിരിക്കും
ആഹ്
ഉം ചൂടൊന്നും തണുപ്പും എല്ലാം മാറിയും തിരിഞ്ഞും നൽക്കുവല്ലേ ചില ദിവസങ്ങ നോക്കുമ്പോ രാവിലെ മഴ
ആ ആദ്യൊക്കെ പറിംകുറുക്കന്റെ കല്യാണ കുറുക്കന്റെ കല്യാണം ആ
ഒരു വരിവ്‌ വരും കുറക്കൻ ഏ പണ്ടമ്മളൊക്കെ പറയാരുന്നു ആ എന്താ വെയിലും മഴയും കുറ ക്കെൻ്റെ കല്യാണം ഏ കുറുക്കൻ വ ശനാശം വന്നാണോ ഇങ്ങനെ
ഉം ഉം
ഉം
ഉം
പിന്നെ
പിന്നെപ്ന സുഖം
ഉം രാവിലെ എപ്പ എണീക്കു
പണി ഒക്കെ
നിസ്കരിക്കാന അവ സമയം മ്പ നീ
ആഹ
ഉം
എല്ലാരും എണീക്കോ അതോ
മക്കള് സ്കൂൾ പോണ അഞ്ച് ആറണി ആറണി ആറര ഒക്കെ ആവുമ്പോ വിളിക്കുള്ളു ആ മ്പത്തിനെ അല്ലെങ്കിൽ പിന്നെ അവരെ അല്ല അവരെ ഫോൺ ചോദ കെ ഫോണ്മ്മ കളിയാവുംപിന്നെ ആ ആ നേരൊക്ക ടു ക്കും
ഉം ഉം എടാ ഞാൻ വിളിക്കാവേ
ആഹ ശരി ഓകെ
ഓക്കേടാ